ക്കാവോ
അമ്മന്റെ പറഞ്ഞോ അവിടെ
സുഖായിട്ടിരിക്കുന്ന് മഴയല്ലേ
ഇപ്പം മഴേ കൊറച്ച് സ് ത്ത്ഇല്ലേനു ഇന്ന്ഭയങ്കര മഴ
ആഹ് ഇന്ന് നന്നായിട്ട് പെയ്ത് ഇവിടെ ആ് ഇവിടെ ഇന്ന് വെയിലേ ഉണ്ടായിരിന്നില്ല
ഏ അവിടെ ആരക്കെണ്ട്
എന്തോ
അവിടെ ആരക്കെണ്ട്
ഇവിടെ വീട്ടില് ഞാന് എനിക്കൊരു മോളുണ്ട്
ആഹ്
ഉം പിന്നെ അമ്മ അപ്പാ ഇനിപ്പ ഞാൻ എന്റെ വീട്ടില മോൾക്ക് ഒന്നര വയസ്സ്
ഓ പിന്നെ എന്തെലും വർക്ക് ചെയ്യണ്ടോ ഇപ്പൊ
ഞാൻ ഇപ്പ എങ്ങ് ഒന്നും ചെയ്യണില്ല മോൾ ഉള്ളോണ്ട് ഇപ്പ എങ്ങും പോവുന്നില്ല
ആ ആ എല്ലാരും ഇതന്നെ ഇഷ്യു മക്ക അതെ ഫുഡ കഴ
ആ ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ടിരിക്ക ന്ന അപ്പത്തെ അവളെ ഉറക്കാൻ കേറ്റി അല്ലെങ്കി ശരിയാകാത്തില്ല അയ്യോ വന്നലമ്പ് നല്ലല്ല പക്ഷെ വഴക്ക് കരച്ചില് വീഴിൽ അങ്ങനെ ഇല്ല ആളു ഭയങ്കര കുസൃതിയാ പറഞ്ഞാൽ ഈയൊ രക്ഷയില്ല ഇപ്പൊ നടക്കാനോട് തുടങ്ങിയിട്ടുണ്ട് ഒരു സെക്കൻഡ് നിക്കല്ല മുറ്റത്തേക്കൊക്കെ ഇറങ്ങിങ്ങ് ആള്
ആഹ് റോഡിന്റെ അടുത്താണ് വീടൊക്കെ
അല്ലാ റോഡ് ആഹ് ഇല്ലാ അങ്ങനെയാണെ സൂക്ഷി പക്ഷെ അല്ലാട്ടോ എന്നാലും മുറ്റാത്തേക്ക് അ ഇറക്കാ ഇറക്കാറില്ല ഇത് നടക്കാൻ തുടങ്ങിയത് കൊണ്ട് ആൾക്ക് ഭയങ്കര ഒരു ഇതാ നടപ്പ് തന്നെ നടപ്പ്
മോൾക്ക് കളിക്കാനൊന്നും ആരുല്ലേ
എന്തോ കളിക്കാനൊന്നും ആരൂല്ലാ ആ ഇവിടെ ഇപ്പ എന്റെ വീട്ടിലായൊണ്ട് ഇല്ലില്ലാ എൻ്റെ വീട്ടിലായതുകൊണ്ട് അടുത്ത് വീ ട്ടിലൊക്ക കുട്ടികളുണ്ട് അവിടെ എന്നെ കെട്ടിച്ചു വിട്ടടുത്ത് പോയി കഴിഞ്ഞാ അവിടെ ആരുല്ലാ
നന്റെ വീട്ടിലല്ലേ
അല്ല ഇതിപ്പൊ ഞാനെന്റെ വീട്ടില് ഇപ്പ ഞാൻ രണ്ടീസം കഴുമ്പഴത്തേക്കും തിരിച്ചങ്ങോട്ട് പോവും
ഓ ഓ നി
ഉം ആഹ് നിക്കാവന്നെ നമ്മയുടെ കാലിൽരു പറമ്പിൽ കേയറിട്ട് പാണി കുത്തി ഒരു ഈച്ച പോലെ എന്തോ സാധനം കുത്തി ഉ വിഷം കേറി കാലില് ഇപ്പം കുറച്ച ഇത കുറച്ച് നല്ല കുറവുണ്ട് ഇപ്പോ
ക്കെ പോയോ
എന്തോ
ഹോസ്പിറ്റലക്കെ പോയില്ലേ
ആ പോയി പോയി ഇപ്പൊ ഒത്തിരി കുറവുണ്ട് ആ് കാണിച്ചു കാണിച്ചു വിഷം കേറിയത എന്താ കടിച്ചന്ന് അറിയത്തില്ല ഒരു തക്കാളിയുടെ വലുപ്പത്തില് ഇങ്ങനെ പൊങ്ങി വന്ന്
ഓ ഓഓ പ്രാണിയ തന്ന പാമ്പങ്ങ അതൊന്നുംല്ലല്ലോ
ആ അല്ലല്ല പ്രാണിയാണ് അപ്പൊ അതിന്റെ ഈച്ച അല്ല ഈ മറ്റേ ഇതിന്റ എന്താണ് ഈ ചിറക് അത്ണ്ടായിരുന്നന്ന് പറഞ്ഞ കാലില് ആഹ് ഞാ ഇവിടെ ആഹ് വല്യായിട്ടില്ല എന്നാലും ചെറിയതായിട്ട് മ ഈ വാഴ കപ്പ അതൊക്കെയുണ്ട് ഇപ്പ പച്ചക്കറി ഒക്കെ ഉണ്ട് അപ്പൊ പറമ്പിലായിരുന്നു ആ
ചെടികളൊക്കെണ്ടോ വീട്ടില്
ആഹ കൊറച്ച് അത്യാവശ്യം നമ്മളിപ്പം പച്ചക്കറിയക്കെ വീട്ടില് കുഞ്ഞും കൂടൊക്കെ ഒള്ളൊണ്ട് നമ്മൾ പൊറത്തു നിന്ന് വാങ്ങിക്കുന്നേക്കാളും നല്ലല്ലേ
മഴക്കാലത്തൊക്കെ ന വള ഓക്കെ ആ മഴക്കാലത്തൊക്കെ നല്ല ഉപകാരായി
പിന്നെ അതെ അതെ അതെ ഉം അതെതെ വെഷടിച്ച അതെ വെഷടിച്ചതിനെ ക്കാളം നല്ലതല്ലേ
സത്യം വീട്ടിലുണ്ടാക്കണം വേറെ രസക്കും കഴിക്കുമ്പോൾ
അതെ അതെ ന് നമ്മള് നോക്കാൻ ആള് വേണം അത് വേറൊരു കാര്യം
ആ അച് അച്ഛൊക്കെ നൊക്കാണ്ടാവല്ലോ
അതെ അതെ ആ അപ്പ ഇപ്പം മെഡിക്കല ഇപ്പൊ പോന്നില്ല കാരണം ഷുഗറ് കൊറച്ച് ഇതായേ അപ്പൊ അത് കാരണം പുറത്തേക്ക് ഞങ്ങളിപ്പം ജോലി- എങ്ങും വിടുന്നില്ല ഇങ്ങ് പിടി
അപ്പ അമ്മേയൊക്കെ ആരാ ഇവിടെ ഒക്കെ നോക്ക് - ക്ക്ണല്ലേ
ആഹ് അമ്മയാണ് നോക് അതെ അതെ ദമ്മാ ട് ടീച്ചറാരുന്നു ഇപ്പൊ റിട്ടേറായി ഉം അപ്പൊ പിന്നെ അതുകൊണ്ട് ഇനിപ്പോ കൃഷിയക്കെയായിട്ട് ഇങ്ങനെ നടക്കുവാ
രണ്ട്
എനിക്ക് ഒരു അനിയനാ ഉള്ളെ
അനിയനോ ഓഹ് അനിയൻ എത്രയിലാ
അല്ല അവന് ജോലിയാ
ഏഹ് വലിയതായൊ
ആഹ് വല്യതായി അയ്യോ ഉം ആള് മെഡിക്കൽ ഷെഫ് ആ
അച്ഛൻ ഇതിലാ അല്ലെ
ആഹ് അതെ അതെ
പിന്നെ
പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
തഷേ ഓഹ് ഞമ്മള് കഴിച്ചു ഇവിടെ മറ്റേ ചക്കത്ത് ച കൂട്ടാന്റെ സാധനം
ആഹ്
പിന്നെ വരാം
ആരാ
അത് താതവള് ഇപ്പ പുറത്തോടോ പോയ് വരിക മഴക്കാലല്ലേ അപ്പൊ കൊറച്ചൊക്കെ ചെയ്യാനും പൊറത് പോയേ
അതെ അതെ അതെ ഞാൻ ഓർത്തി ആഹ് അതെ അതെ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി ട്രിപ്പ് പോയി യ്യോ മഴ തന് ന്നെ മഴ പിന്നെ കുഞ്ഞുങ്ങളേം കൊണ്ടൊക്കെ പോവ ല്ലേ പക്ഷെ പോകുന്നവർക്ക് കൊഴപ്പില്ലട്ടോ എല്ലാർക്കും അല്ല ചെലർക്ക് ബുദ്ധിമുട്ടാ ചെലർക്ക് പിന്നെ അതൊരു
സ്സിലായിട്ടുള്ളൂ പ്പോ കുറച്ച് ബുദ്ധിമുട്ടേക്കും പിന്നെ ഹസ്ബന്റ് കൊഴപ്പുണ്ടാവില്ല
മ് അതെ അതെ ഓ എന്നാലും നമ്മള് ഓ ഇടി അങ്ങനെ എന്തെങ്കിലും ഒണ് നമ്മള് ഏപ് ശു ശ്രദ്ധിക്കേണ്ട ഒരു സമയല്ലേ മഴക്കാലായിട്ട്, മ് അതെ അതെ മ് എന്തോ
കൊറെ ആയിട്ട്?
ഞാനോ ആ ഇപ്പ രണ്ടു വർഷ ആയിട്ടുള്ളൂ.
രണ്ട് വർഷം അതെ ഡിഗ്രി പ്ലസ് ടുവോ?
ഡിഗ്രി ഡിഗ്രി
ഡിഗ്രില്ലേ ഏതേനു?
ആ ഞാൻ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആ ഇല്ലില്ല പിജി പോയില്ല പോയില്ല പോണംന്ന്ണ് ക്ഷേ ആ സമയത്ത് എന്ത് പോവാാൻ തോന്നിയില്ല.
എല്ലെ
വേറെ കൊറെ ചെയ്തു, പക്ഷെ അതിന്റെ അതിന്റെ ബാക്കിയായിട്ട് നമ്മള് ചെയ്യണ അല്ലേ നല്ലത്.
ആ അതെ ഞാനിപ്പോ ഡിഗ്രി ബി ബി എ ണ് ജൈനാരപ്പം ഞാന് വ് എച്ച് ആർ എം മാറിയോ
ഡിഗ്രി ആഹ് ആഹ് ഹാ ആഹ് ഹ
നടക്കൂലാ
ആ അതെ നമ്മ എന്തെങ്കിലും നമ്മള് കൊറച്ച് നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടുന്ന രീതിയില് മ് മ് ആ അതെ അതെ അതെ പിന്നെ മെഡിക്കൽ ഫീൽഡ് നല്ലതാണ് ഇപ്പ ഇ പ്പം കേട്ടോ ആ അതെ അതെ പിന്നെ അതെ അതെ അതെ എത് എ ആ നല്ല സ്കോപ്പാണ് ജോലി ഒറപ്പാണ്. എങ്ങനെങ്കിലും എവിടെയെങ്കിലും കേറാം നമ്മക്ക് എന്തെങ്കിലും കിട്ടിയില്ലെ കുട്ടികൾക്ക് ഇപ്പോ
അതേപോലെ തന്നെയ കൊറേ സ്കോപ്പ് ഇണ്ട് ഇപ്പോ കൊറേ
അതെ അതെ അതെ അതെ ആഹ് മനസ്സിലായി മനസ്സിലായി മ് അല്ലെങ്കിൽ എന്തെങ്കിലും ആ അത് അങ്ങനെ പഠിക്കുന്നയാ നല്ലത്.
സത്യം ഞാനിപ്പോ ജോബാവുന്നൊക്കെ പറഞ്ഞ് എന്താ അറിയില്ല ഇണ്ടാക്കണ കൊണ്ട് അവിടോക്ക കിട്ടും.
ക്ക് വേണം ഞാന അടുത്ത് എന്തെങ്കിലൊ
ആ കുട്ടി കൊറച്ച് പേരുണ്ടായി
അതെ അതെ അതെ ആ മ് അതെ ആ ഏപ്പിച്ചിച്ചിട്ട് പുവാലോ. അതായിരിക്കും നല്ലതല്ലേ പിന്നെ ഇപ്പ ഞാൻ തന്നെ വേണം മ് അമ്മ അമ്മാന്ന് പറഞ്ഞ് കൊറേ
കുട്ടി എന്താ പറയാ നടക്കാനൊക്കെ ആയോ ഇല്ലില്ലോ ഒന്നരയല്ലേ ആയിട്ടു നടക്കാനൊന്നും ആയില്ലല്ലോ
അല്ല അതല്ലേ പറഞ്ഞേ മുറ്റത്തേക്ക് നടക്കാൻ തുടങ്ങി അവൾ അതുകൊണ്ടാ നമുക്കിപ്പോ കുറച്ച് ഇപ്പൊ ഒരു ഇപ്പ എത്ര ഒരു രണ്ടു മാസം ആയി ആൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. സംസാരിക്കുന്നുണ്ട് അപ്പൊ അതില് കുറുമ്പ് കുറച്ച് കൂടുതലായി ഇപ്പം സോഫായിൽ കയറും ബെഡിൽ കയറും കേറിയിട്ട് ഇറങ്ങുമ്പോ ങ്ങുമ്പെഴാണ് നമ്മുക്ക് ഒറങ്ങി എണീറ്റ് കഴിഞ്ഞാ കരയെ ഇല്ല നമ്മൾ ആ അറിയും പോലു ഇല്ല നേരെ അങ്ങ് എറങ്ങാ ബെഡിന്ന്
ഏ കുഞ്ഞുണ്ടായെന്ന് പോവാൻ കയ്യെണ്ടാവൂലാ
അതെന്നേ എടക്കിടെയ്ക്ക് പോയി നോക്കണം
ഹസ്ബെന്റിന് എന്തെനു ജോലി
ആൾ മുൻസിപ്പാലിറ്റിയിലാ
സിപാൽ ഓൽ എട്ക്കെട്ക്ക് ഇണ്ടാവോലെ ലെ
നമ്മുടെ ജില്ല തന്നെ ആ ക്ലർക്കാ
ഓക്കെ
ഉം
ആ മൂവിക്കൊക്കെ പോയാണ്ടോ
ആ ഇല്ല അങ്ങനൊന്നും ഇപ്പൊ ഇവൾ ആയ പിന്നെ ഞാൻ എങ്ങട്ടും എ എനിക്ക് അതിനുള്ളാരു ഒരു ഒരു നമു ക്ക്‌ മാനസികമായിട്ടൊക്കെ നമ്മൾ കൊറച്ച് ആ ഇതിന്റെ ആദ്യത്തെ മോളാണ്. അപ്പം പെട്ടെന്നൊരു ഗ്യാപ്പ് വന്നു ഞാൻ കുറെ ഇതായി പോയി ഒതുങ്ങിപ്പോയി ഇനിയിപ്പോ കൊറച്ചുകൂടൊക്കെ ആയിക്കഴി ഇവൾടെ പൊറകെ തന്നെ എനിക്ക് വേറൊന്നിനും സമയം കിട്ടുന്നില്ല എനിക്ക് എന്നെപൊന്നെ നോക്കാൻ സമയം കിട്ടു
എടുക്ക കയ്യുണ്ടാവില്ല
അതെ അതെ പക്ഷെ അത് മാറ്റാം കേട്ടോ നമുക്ക് നെ മാറ്റിയെടുക്കാ നമ്മള് വിചാരിച്ച നടക്കാൻ പറ്റുന്നൊന്നുമില്ലല്ലോ ഉം
നല്ല പോലൊക്കെ ഉണ്ടാക്കിയ
ഇപ്പൊ, ഇപ്പഴാ ചെയ്യാൻ തുടങ്ങിട്ടുള്ളത്. അത്യാവശ്യം ഞാൻ വെജ് ഐറ്റംസ് ഒക്കെ, നോൺ വെജ് എനിക്ക് നമ്മള് അമ്മമാരുണ്ടാക്കുന്ന പക്ഷെ ഇപ്പ എല്ലാരും ഉണ്ടാക്കും എന്നാലേ എനിക്ക് അയിനോട് അത്ര വലിയ ഇതില്ലേ പക്ഷെ വെജ്‌ ഞാൻ ഈ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഞാൻ, അത്യാവശ്യം എന്തോ
ആ എനിക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അതൊക്കെ, അതൊക്കെ പഠിക്കണം
സിസ്റ്റേഴസ് ഒന്നും ഇല്ല ഒറ്റക്കാണോ?
ആരാ, ആ എനിക്കില്ലേ ഇവിടെ ആരുമില്ല ഞാനും മോളും മാത്രോള്ളൂ കെട്ടിച്ചു കൊടുത്ത് അമ്മയുണ്ട് ഹസ് ഹസ്ബൻ, ഇവിടെ എനിക്ക് ആങ്ങളെ മത്ര
അല്ലെ അതുകൊണ്ട് ചടുപ്പേക്കും കായണ്ട്
ആ അതെ, അതെ അതെ അതെ ഉം പിന്നെ പരീക്ഷണങ്ങൾ തന്നെ പരീക്ഷ പ്രശ്നങ്ങ്ങള്, നമക്കിപ്പൊ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ
എല്ലാർക്കും കൂടി ഷെയർ ചെയ്യാം, നാട്ടിൽ ആധാറൊക്കെ ഉണ്ടായ തൊണ്ട്
ആ
പിന്നെ യൂട്യൂബ്രുടെ ക്ലാസ്സ്‌ ഇപ്പ കേക്കാനില്ലേ
ഉം, പക്ഷെ എന്നാല്, എന്തോ
ഉണ്ടാക്ക, കുക്കിങ്ങിലൊക്കെ ആരതാ കൂടുതൽ കാണല്
ഷാൻജിയോ
ഷാൻജിയോ, ഉം
ആഹ് പിന്നെ അയ്യോ ന്നാ അയ്യോ ആ കുട്ടീടെ പേര് ഞാൻ മറന്നു എന്തോ കിച്ചൺ താണ് ഞാൻ മറന്നു ആഹ് ശെമിസ്
ആഹ് അവളുടെ നല്ല സ്റ്റാൻഡേഡാ കാണാനൊക്കെ
ആഹ് സ്റ്റാൻഡേടാണ് നമുക്ക് നീറ്റ് ആണ് പിന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് പറ്റും ഉണ്ടാക്കാൻ ഒരു ആഹ് നമുക്ക് തോ പറ്റും എങ്ങനെയെ ലൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു ഇത് വരും ആഹ അതെ അതെ അതെ ഞാൻ പക്ഷെ ആഹ് അതെ അതെ ഞാൻ അവിടെ വീട്ടില് ആഹ് കെട്ടിച്ചുവിട്ട അവിടെ ഞാൻ കുറെ അങ്ങനെ ചെയ്ത് നോക്കിട്ടുണ്ടായിട്ടിപ്പോ മോളുടെ കാര്യങ്ങള് നമ്മളന്നെ നോക്കണല്ലോ എന്തായാലും വേറെ വഴിയില്ല നമുക്കപ്പം അവിടെ എല്ലാർക്കും ജോലിയു ണ്ട് ഞാനും മോളും മാത്രേ ഉള്ളൂ പകലൊക്കെ ഉം അച്ഛനില്ല അമ്മ മാത്ര ത്ര ഉള്ളൂ അമ്മയും ഹസ്ബന്റും പിന്നെ പെങ്ങളുണ്ട് ആള് മാരിഡാണ് പോയി അപ്പൊ പിന്നെ എല്ലാരും രാവിലെ ജോലിക്ക്പോവും. ഒരു ഒമ്പത് മണിയാവുമ്പോ പോയി കഴിഞ്ഞാ പിന്നെ ആർ ആറര ആകുമ്പോ വെ രൊള്ളൂ. അതുവരെ ഞാനും മോള് തനിച്ച്
അത് ശരി.
എന്തോ? ആഹ് ആഹ് ശരി ശരി ആയിക്കോട്ടെ. ആഹ്